ഹലോ ആ അതെ സുഖാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ കേൾക്കാപറ്റുന്നുണ്ട്
എന്താ ഉച്ചക്ക് ഉറക്കത്തിലായിരുന്നന്ന് തോന്നുന്നു
ആഹ ഉറക്കത്തിലല്ല എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാണ് കിടന്ന് ഇൻസ്റ്റലൊന്ന് വീഡിയോസ് കണ്ടൊണ്ടിന്ന അപ്പോഴണ് ഗ്രൂപ്പില് മെസ്സേജ് വന്ന
ഞാൻ വിളിച്ചതല്ലേ ഉം അല്ല ഞാനിങ്ങനെ എന്താ ഫോൺ ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നി ഉറക്കം ഒക്കെ ഉറങ്ങിട്ടടി തുപോലെ എന്താ ജോലിയൊക്കെ തീർന്നോ
ആഹ
ആ ആണോ മ്മ് മ്മ് ഓക്കെ മ്മ് ഞന്നാലെ
നമ്മൾ ആദ്യായിട്ടാണല്ലേ സംസാരിക്കുന്ന
ആഹ അതെ അതെ പിന്നെ
പക്ഷെ ഇതില് കൊറച്ചു
ഹലോ ഹലോ ഹലോ കേക്കാവോ ഇന്നെന്ത് കഴിച്ച് എന്ത് കഴിച്ച്
ന്ന് ചോറ് പക്ഷെ ഇതില് ഇതില് എന്നെ നേരത്തേക്ക് നേരത്തേക്ക്
ആ അത് അത് പോട്ടെ കോഴപ്പല്ല ഹലോ ഹലോ ആ ഓക്കെ ക്കെ മഴയൊക്കെണ്ടോ
ആ ഉണ്ട്ണ്ട്
ഉം ഉം ഉം പഠിക്കുന്ന കൊണ്ട് ജോലിയൊക്കെ അമ്മയൊക്കെ ആയിരിക്കുല്ലേ ചെയ്യുന്നത്
അതെ അതെ
ആഹാ ആരൊക്കെയുണ്ട് വിട്ടീല്
അമ്മ പപ്പാ അനിയൻ അനിയത്തി
ആ ആ ആ എല്ലാരും മൂന്ന് മക്കൾ ഉണ്ടെന്ന് തോന്നല്ലേ
ആഹ്
ആ അപ്പൊ അനിയത്തി കുട്ടിയാണോ അതോ നടു കഷ്ണമാണോ
നടുക്കത്താല്
പക്ഷെ എല്ലാരും കൂടെ ആവുമ്പോ നല്ല രസായിരിക്കുല്ലേ മൂന്ന് മക്കളൊക്കെ ആയിട്ട്
മ്മ്
അമ്മെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ വീട്ടില്
മ്മ് ഞാൻ ദോശ ചുടും പിന്നെന്താ ഞാൻ മുമ്പ് രസോക്കെ വെക്കോയിരുന്നു ഇപ്പൊ മർന്നോയി
അതെ മറക്കുന്നെ എന്താന്ന് പറയട്ടെ ഇടക്കിടക്ക് ചെയ്യാത്തോണ്ടാ മറന്നു പോകുന്നത്
അതെ
ഇടക്കിടക്ക് കെയറി ചെയ്ത് കൊടുത്താ മറക്കത്തില്ല
മ്മ് ആ
പിന്നെന്താ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അതൊക്കെ ചോദിക്കണല്ല മുട്ട പൊരിക്കാൻ അറിയാവോ
ആഹ അത് അറിയാം
ഉം അ അതാണല്ലെ ഇ
ഇത് നമ്മള് ഇങ്ങനെ പൊട്ടിച് വേകൂലെ എന്ന് വെച്ചാ വെള്ളയും മഞ്ഞയും കൂടെ ഒത്തിട്ട് കലക്കണല്ല അല്ലാതെ നമ്മൾ അങ്ങ് പൊട്ടിച്ച്
ബുൾസൈ ബുൾസൈ
ആ അത് അതില് ആ മഞ്ഞ ഇങ്ങനെ പൊട്ടിച്ചു ർന്ന് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ട്ടാണ്
അങ്ങനെ കഴിക്കാൻ ഇഷ്ട്ടാണ് പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യല്ല നമ്മള് പാൻ വെച്ച് ചൂടാവുമ്പം പയ്യെ മുട്ട അങ്ങ് പൊട്ടിച്ച് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കണം മനസ്സിലായ അന്നിട്ട് അതി പുറത്ത് കുറച്ച് ഉപ്പും കുരുമുളകാണെങ്കി അങ്ങനെ വിതറി വൺ സൈഡ് നമ്മള് അത് അങ്ങനെ വേവിച്ച് ചൂടാക്കി എടുക്കത്തതേ ഉള്ളൂ അത് ചൂടായി കഴിയുമ്പോ എടുത്ത് കഴിക്ക അത്രയേള്ളൂ
ആ ആ
കൊറച്ച് ഒരുസ്
രസം ഉണ്ടാക്കുന്നത് അറിയാമോ
രസം ഞാൻ ഉണ്ടാക്കുന്നത് കു മോള എങ്ങനെയ ഉണ്ടാക്കുന്നത്?
ഞാൻ എന്താ ആദ്യം ഇതെല്ലാം ഇടും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഈ പുളി വെള്ളം ഒഴിക്കണത്
ആഹ ഞാൻ ചെയ്യുന്നത് എന്ന് പറയ ഞാൻ പല രീതിയിലും വെക്കും ഞാൻ ചില സമയങ്ങളില് ഏ എന്താ ഈ വെളുത്തുള്ളി അതെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്നത കൊണ്ട് ചെല സമയത്ത് അല്ലാതെ തന്നെ അരിഞ്ഞ് മൂപ്പിച്ചിട്ട് ഉം ഞാൻ കൂടുതലും എന്താ രസപ്പൊടിയില്ലേ ഞാൻ രസപ്പൊടി മാത്രമേ ഇട രസപ്പൊടി മാത്രമേ എടുത്തോള്ളൂ ചിലരൊക്കെ ആ അതിന്റെ കൂടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നവരുണ്ട് ഞാൻ അങ്ങനൊന്നും ചെയ്ത്തില്ല എനിക്ക് രസപ്പൊടി വെച്ച് മാത്രം ഇട്ട് മല്ലിയില ഒക്കെ ഇടുന്ന ഇഷ്ടം
ആഹ ആഹ
കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് എടുക്കുന്ന ഇഷ്ടം
ആ ആ തോരയ് ഏതാ ഇഷ്ടം
തോരൻ എനിക്ക് ഏറ്റവും കൂടുതല് ഞങ്ങളുടെ ഇവിടെ ബീൻസ്ന്ന് പറയും ബീൻസ് അമരപ്പയർ അറിയാവൊ?
ആഹ ആഹ
ആ അതെനിക്കിഷ്ട പിന്നെ എനിക്ക് മൊട്ടക്രോസിനക മൊത്തകൊസിന്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ
മുട്ടക്ലോസ് നമുക്ക് മലക്കറിയില് കിട്ടോ?
ആഹ് ഞങ്ങള ഇവിടെ കിട്ടുവല്ലോ മട്ടക്രോസ് നമ്മൾ പച്ചക്കറി കിറ്റായിട്ട് വാങ്ങിക്കത്തില്ലേ
ആഹ ആഹ
ആ ഞങ്ങടെ ഇവിടെക്ക ഒരു നൂറ്റമ്പത് രൂപ ഒക്കെ വരും ഗിറ്റിന് വേല ആ ഒരു കിറ്റ് പച്ചക്കറിന്ന് പറയുമ്പോ
ആ ആഹ ഓക്കെ ഓക്കെ
അങ്ങനെ മോക്ക് ഏതാ ഇഷ്ടം ഇങ്ങനെ തോരനൊക്കെ വെക്കുമ്പം
എനിക്ക് ചെല മീൻ നമ്മള് തോരം പോലെ നൊത്തോലി മീനൊക്കെ തോരൻ പോലെ തുലാവത് എനിക്കിഷ്ട്ടാണ്
ആ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് നത്തോലി ആയിരുന്നു നത്തോലി കറി വെച്ച് തേങ്ങരച്ച് കറിയും വെച്ച് നത്തോലന്ന് പറയുന്ന ഞങ്ങള ഇവിടെ ചൂട എന്ന് പറയും ജൂടാ
ചൂട
ആ ചൂടാ അത് കറിയും വെച്ചു കൊറച്ചടുത്ത് ത് നമ്മള് പറക്കയും ചെയും
ആ ആ
ഉം വീട്ടിലപ്പ അമ്മ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കോ
ആ് ഇവിടെ എടയ്ക്ക് ആ ഉണ്ടാക്കി തരും
ഉ ഉം ഉം ചേട്ടനൊക്കെ എങ്ങനാ മൂത്ത ചേട്ടനൊക്കെ വലുതാണോ അതോ എത്രയിലായി എല്ലാരും പഠിക്കുവാണോ
ആ മൂത്ത ചേട്ടൻ എന്താ ഷോപ്പിലാണ്
ആ ആ ആ ഓക്കെ
എളയാള് ക എന്താ പെയിന്റിങ്
ആ ആ ഓക്കെ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ
ആ സുഖാണ്
എവിടെ യാത്രയൊക്കെ പോകാറുണ്ടോ എല്ലാരും
ആ് മൂന്നാറൊക്കെ പോയായിരുന്നു ഇതിനെടക്ക്
ആ വെക്കേഷൻ ആയപ്പോ പോയതായിരിക്കും അല്ലേ
അതെ അതെ
ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവുവോ എല്ലാരുവായിട്ടും
ആ പോവും പോവും
ഉം ഉം അമ്മ വെക്കുന്നതിനാത്തേതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്
എന്താ
അമ്മ വെക്കുന്നതിനനാത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോയ്ച്ചേ
എനിക്ക് നിക്ക് കുഞ് ബിരിയാണില്ലേ നമ്മള് ചെല കല്യാണത്തിനൊക്കെ പോവുമ്പോ കുഞ്ഞ് അരീല് ബിരിയാണി വെക്കും അതില് അത് വീട്ടിൽ വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടവാണ്
ആ കൈമ കൈമ അരി കൈമ റൈസ്
ആ എനിക്ക് പക്ഷെ അരി ആ രിയുടെ പേര്റിഞ്ഞൂട ഞാൻ വീട്ടില അമ്മയട്ത്തും പറയാ ഇങ്ങനെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്ത അതിലെ വയ്ക്കോ മ്മാരീന്ന് ചോയ്ക്കും
ആ ഞാാനിവിടെ മക്കളുണ്ട് രണ്ട് കുഞ്ഞുമക്കളാണ് ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒരാൾ ബാലവാടിയിലും പോവുന്നു അപ്പൊ ഞാൻ ആഹ് കുഞ്ഞുങ്ങൾ നമ്മള് ചിക്കൻ വാങ്ങിക്കുമ്പോം ഒരു ദിവസം അതൊരു കറി വെ ക്കും കുറച്ചെടുത്ത് ബാക്കി വയ്ക്കും ആ ഒരു രണ്ട് രണ്ടാമത്തെ ദിവസം എടുത്ത് ഞങ്ങള് നൈറ്റിൽ ഇതുപോലെ ബിരിയാണി ശരിയാക്കും
ആ
കുക്കറിനകത്ത് ഓ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടന്ന് തോന്ന്ന്നല്ലോ
ആഹ
നല്ല ഉർക്ക ക്ഷീണോണ്ട് നല്ല രീതിൽ കോട്ടുവാ ഞങ്ങളിവിടെ ഇങ്ങനെ ങ്ങ ആകുന്നതിന് കോട്ടുവാന്ന് പറയും
ഉം ഉം ഇവിടെ അങ്ങനെണ് പറയണ ഇവിടെയും കോട്ടുവാ എന്ന് തന്നെ പറയണ
ആ അതെ അതെല്ലേ അപ്പൊ ചെലട്ത്തൊക്കെ ഇതൊക്കെ പലതും പലതായിരിക്കും ഇപ്പത്തന്നെ ഞങ്ങടെവിടെ ചൂടേന്ന് പറഞ്ഞ മീന് പലട്ത്തും പല പേരാ പറയുന്നത് പേരൊക്കെ വേറെ
ഇല്ലേ കപ്പ കപ്പ കപ്പേന്നാമ്പെന്താ
ഞങ്ങടവിടെ പറയ്ന്ന് ഉം മരച്ചീനിയെന്ന് പറയും ഞങ്ങള് ചീനിയെന്ന് പറയും ചീനി
ആഹ്
ആ കപ്പയ്ക്ക് തന്നെ മരച്ചീനി ചീനി പൂള എന്നൊക്കെ പറയുന്നേക്കാ
നിങ്ങടെവിടെന്താ പറയുന്നേ
നമ്മള് മരച്ചിനീന്നും പറയും പിന്നെന്താ ആ പിന്നെന്തോ ഒരു വാക്കൂടെ പറയും
ആഹ് അതെയതെ ആ കപ്പ ഞങ്ങടിവ്ടൊന്നും
ഞാൻ മുമ്പ് കുഞ്ഞിലേ കപ് പ്പേന്ന് പറയുമ്പ ഞാൻ വിചാരിക്കും പപ്പായെലെയിരിക്കും കപ്പ കപ്പാന്ന് പറയ്ന്നെ ന്നേന്ന് അ പിന്നെയാ മനസ്സിലായേ
അപ്പൊ അവിടെ എന്ത്യെയ്യും ഇത് വെള്ളയായിട്ട് പുഴുങ്ങുവോ ഞങ്ങടിവ്ടൊക്കെ മീനൊക്കെ ഇട്ട് ട്ടത് ഇങ്ങനെ റെഡിയാക്കി എടുക്കും അങ്ങനെ ചെയ്യുവോ കൊഴച്ചെടുക്കും
ആഹ് ആഹ്
ഉം ചീനി വെന്ത് കഴിയുമ്പോ അതിനാത്ത് മീനും കൂടിട്ട് വേവിച്ച് അരപ്പാക്കി നമ്മള് മീൻ കറിക്കെടുക്കുന്ന അരപ്പില്ലേ
ആഹ് ആഹ്
ആ അരപ്പ് റെഡിയാക്കി അതിനകത്തോട്ടൊഴിച്ച് കൊറച്ച് പുളിവെള്ളം കൂടെ ഒക്കെ ഒഴി റെഡിയാക്കി എടുക്കും അപ്പൊ നല്ല ടേസ്റ്റാ മ് എടയ്ക്കെടക്ക് അമ്മേനെ രസം മാത്രം ഉണ്ടാക്കികൊടുക്കാതെ കൊർച്ച് നല്ല കാര്യങ്ങളൊക്കെ യു റ്റൂബ് നോക്കിയാ പോരെ എല്ലാം കിട്ടുവല്ലേ ഇപ്പൊ.
ആ ആ ഇന്ന് ഇവിടാ. ആ പഴെ താഴെ എന്റെ വീട്ട്ല് പഴവും തിന്ന് ബട്ടറും ഉണ്ടായിരുന്നു പാലുണ്ടായിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നു. പിന്നെ സെർലാക്കുണ്ടായിരുന്നു.
ആ ആ.
അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാല്ലോ ഇത് ഇത്രയും വെച്ച്ട്ട്. അപ്പം പിന്നെ. പഴം അവിച്ച് അതിന് ബട്ടറിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത്. എന്നിട്ട് പാല് കൂടെ ഇട്ട് അതൊന്ന് കലക്കി എന്നിട്ട് സെർലാക്ക് ഇരിക്കണ കണ്ടപ്പ സെർലാക്ക് കൂടെ ശാ പക്ഷേ ടേസ്റ്റ് ണ്ട് കൊള്ളാം.
ആതാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തോള്ളു. ടേസ്റ്റ് ഒക്കെ എങ്ങനാന്ന് പിന്നെ നമുക്ക് എടക്കെടക്ക് ശീലമായിക്കോളും.
അതെ അതെ.
ഇവിടെ ഞങ്ങള്
ഞാ പുഡ്ഡിംഗ് ഉണ്ടാക്കിട്ടുണ്ടോ.
ഞാന് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുവല്ലോ.
ആഹ് ആഹ്
അതായത് ബ്രെഡ് പാലിനക്കത്തൊക്കെ ഇട്ട്. മുട്ടയിട്ട് ഷുഗറും ഒക്കെ ഇട്ട് കുറച്ച് ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക. അല്ലെങ്കിൽ വാനിലാഎസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് അടിച്ച് അങ്ങനൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനെന്തെങ്കിലും സ്നാക്സ് ഒക്കെ വൈകിട്ട് നാലു മണി പലഹാരൊക്കെ എന്തേലും ശരിയാക്ക് കൊടുക്കും. അതൊക്കെ ഇഷ്ട്ട ഇപ്പൊ അടുത്തായിട്ട് പാനിപ്പൂരിയുടെ ആ ബോൾ വാങ്ങിച്ചിട്ട് പാനിപ്പൂരി ഒക്കെ ചെയ്തു കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര കാര്യായിരുന്നു.
ആഹ് ആഹ്
ഉം ഉം. ആ ശരി ഞാൻ വിളിക്കാട്ടോ.
ആ ശരി ശരി.